ഹലോ
ആഹ ഒറങ്ങിയോ
ഹലോ
അലോ കേൾക്കണില്ലേ
ആ ആ ഇപ്പ കേൾക്ക്ണ്ട് പോയോ ഓ മദ്രസ പോയോ
ആ പോയി ഓനെ ഒരു ഗ്ലാസ് ചായയും കൊടുത്ത് അങ്ങനെ പറഞ്ഞു വിടും
ആ അടുത്തന്നെയാണോ മദ്രസ.
ആ ആണ് പക്ഷേ റോഡ് കടന്നൊക്കെ പോണം അപ്പ ഇമ്മ കൊണ്ടാക്കി കൊടുക്കാവും ഇവട്ന്ന് ചെറിയ കുട്ടിയല്ലേ റോഡൊക്കെ മുറച്ച് കടന്ന് പോവാനേ
വൈകുന്നേര ആണെലോ
ആ വൈകുന്നേ അത് ഇവിടെ ട്യൂഷന ആക്കിയതാണ് സ്കൂളിൽ മദ്രസിലാകെ രണ്ട് വിഷയം ഒക്കള്ളൂ പിന്നെ ഖുർഹാനും പിന്നെ ഒരു ഇസ്ലാമിക് സ്റ്റഡീസ് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് പുസ്തകങ്ങളെ ഉള്ളൂ ഓല്ക്ക് അപ്പൊ മദ്രസ്സ വേറെ കിട്ടിക്കോട്ടേന്നറഞ്ഞിട്ട് ഓന്റെ ഇപ്പ അങ്ങനെ ആക്കിയതാണ് അപ്പൊ ഓൻ ഓന്റെ സ് കുൾ ഇതേപോലെ എങ്ങനെ
ഇപ്പൊ പോണത് ട്യൂഷനാണോ? ആ ആ ഇവിടെ വൈകുന്നേര മദ്രാസ മോൻക്ക്.
ആഹ് അവിടെ ചെ ചെല ക്ലാസിനക്ക ഞങ്ങവിടെല്ല ഇന്റെ വീ അവിടെ ഇണ്ട് ഇന്റെ ആങ്ങളന്റെ കുട്ടിയൊക്കെ വൈകുന്നേരം
ആ അതാവുമ്പോ അത് നല്ലത് ഇവര് രാവിലെ നേര് ത്തെ എണീറ്റ് മദ്രസ പോവാനും നമ്മുക്ക് കൊണ്ടാക്കി കൊടുക്കാനും ഒക്കെ നേരവും ഉണ്ടാവില്ല.
പക്ഷെ ഒരു തിരിച്ചാ പറയാ കാരണം ഇന്റെ വീടും മദ്രസും ഒരു മതിലിന്റെ കപ്പുറം അത്ര ദൂരേ ഉള്ളൂ. അപ്പോ ഓല് റിയ ഇത് രാവിലെ കഴിയണെങ്കിൽ സുഖ വൈകുന്നേരം കളിക്കാനുള്ള ടൈമു ല്ലേ പോ
അന്നെ പക്ഷേ ഇതന്താ വെച്ചാല് രാവിലെ എട്ട മണിക്കൊക്കെ വണ്ടി വരൂല്ലേ അപ്പോ ഒരു മദ്രസൽ പോയി വ പോയിട്ട എന്താ പഠിക്ക രാവിലെ പോയിട്ട് പോ പോയി അപ്പൊ തന്നെ ഇങ്ങോട് വരുന്നാണ്
ഉം ഇവിടെ അതൊണ്ടാണ് ഇങ്ങനെ ആക്കിയത് ഓന്റെ സ്കൂളിൽ പോണ കൊറച്ച് കുട്ടിയളുണ്ട് അപ്പൊ പിന്നെ ഓർക്ക് എല്ലാർക്കും കൂടെ ഒരു ഉസ്താദ് അങ്ങനെ വന്നിട്ട് എടുത്ത കൊടുക്കും
ആ ആഹ് ഇവിടെ കൊറച്ച് ദൂരുണ്ട കാരണം പിന്നെ എന്താണ് അത് രാവിലത്തെ പോലെ നടക്കൂല അപ്പൊ ഇവിടെ എട്ത്തന്നെ വേറെ മഹലിത്തെണ് എന്നാലും നമുക്ക് ഒപ്പവാൻ പറ്റും എടുത്തന്നെയെണ് ഒരു രണ്ട് മൂന്ന നാല് വീടപ്പുറത്ത് ആ അപ്പൊ അങ്ങട്ട് അവിട
ഉം ഇവിടെപ്പം തന്നെ ഈ റോഡ് മുറിച്ചടന്ന് പോണ ബുദ്ധിമുട്ടാണ് പെരും തിരക്കല്ല റോഡു കൂടെക്കെ
ആ ആ
ഈ കുട്ടിയൾക്ക് റോഡ ഇ മുറിച്ചോന്ന ഒറ്റക്ക് കിടക്കാൻന്നെ ചെറിയ കുട്ടികളാവുകൊണ്ട് കഴിയൂല്ല എത്രങ്ങാനം നേരംക്ക നമ്മള് പോയാതന്നെ കുറേ നേരം നി
നിക്കണോ വ മെയിൻ റോഡാണോ
റോഡാനെ ഈ ഊട്ടിയ ഭാഗം ഒക്കെ പോണ മെയിൻറോഡ്
മ ആ അപ്പൊ എപ്പോഴും വണ്ടിയളുണ്ടാവും.
എപ്പഴും വണ്ടിര് ഒരു ആറ ആറരകഴിഞ്ഞഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ വലിയ ലോറികള ആ ലോഡ് ലോറികളാണ് പോവാ
ആ ചെറിയ കുട്ടികൾക്ക ഉണ്ടെങ്കി നല്ല ശ്രദ്ധിക്കണം റോട്ടിക്കൊക്കെ ഓടി പോണത്
കൊണ്ടാക്കാനും കൊണ്ടരാനായിട്ട് ഇമ്മ പോകും പിന്നെ ഇമ്മ വയ്യാതെ അല്ലെങ്കിൽ ഇമ്മ ഇവിടെല്ലാതൊക്കെ ആവുമ്പോ ഞാനും ചെരുത്‌നെ കൊണ്ട് ഞാനും പോകും ഉം അവനവിടെ ഇട്ട് പോയ ഓൻ വീട് തിരി വെക്കും അപ്പൊ പിന്നെ ഓന കൊണ്ട് അങ്ങനെ പോവും
ആ ഏഹ് വൈകുന്നേരം എന്തെങ്കിലും പലഹാരൊക്കെ ഇണ്ടാക്കോ
ചെലപ്പോ ഓ ഇവടെ ഇവർക്കൊക്കെ അയിന് ബേക്കറി അല്ലേ വേണ്ടത് അത് തിവിടെ സ്റ്റോക്ക് ണ്ടെങ്കി അത് മതില്ലോ ഏ ചെലപ്പോ ബ്രെഡ് പൊരി ബ്രഡും പാലൊക്കെ കൂട്ടിട്ട് മുട്ട കൂട്ടി പൊരിക്കുല്ലോ ഇമ്മാക്ക് അങ്ങനെ നിർബന്ധം ഇമ്മക്ക് അയ്ൻ എല്ലാ സാധനത്തിന്റെ ഒന്നും ടേസ്റ്റ് പറ്റൂല നമ്മൾ പഴമ്പൊരിയോ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടങ്കിൽ ഒന്നോരണ്ടെണ്ണംക്കെ ഒന്നൊക്കെ രണ്ടെണ്ണക്കെ എപ്പോഴേലും ഒക്കെ എടുത്തെങ്കിലെ ഉള്ളു
പഴയ പണ്ടത്തെ കാലത്ത് സാധങ്ങളൊക്കെ ഇഷ്ടം ചക്ക
ആഹ് ചേമ്പ് ആ അയിന്റെക്കാളന്നെയാണ് ഉമ്മ ഇവിടെ ചക്ക ഇട്ടപ്പ കൂട്ട എനിക്ക് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടായിന്നു ചക്ക പൂ നമ്മളെ കപ്പല്ലേ അത് അങ്ങന സാധനങ്ങക്കെ ഭയങ്കര ഇഷ്ട ഇവിടെ വന്നട്ട് വെച്ച് വെച്ച് വെച്ച് ഒരു മൂന്ന് കൊല്ലതിന് സ്ഥീരായിട്ട് തിന്ന മടുത്തുപ്പ സാധനം. ആ സാധനം പേപ്പറിലൈതി കാണിച്ചാ പിന്നെ ഞാനാ വൈക്ക് പോവുല
എനിക്ക് പിന്നെ അങ്ങനത്തെ ച പണ്ടത്തെ അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളില്ലേ ഈ ചേമ്പ് ചേന പിന്നെ കാവത്ത് അങ്ങനത്തൊക്കെ സാധനങ്ങളില്ലേ? പിന്നെ അതേമാരി ആ അങ്ങനത്തൊന്നും അങ്ങനെ താല്പര്യല്ല പിന്നെ കപ്പയാണെങ്കിൽ പിന്നേം കൊറച്ചൊക്കെ കഴിക്കും ചാ അത് വറുത്താണെങ്കി തിന്നും
ആ അത് എല്ലാരും അങ്ങനെ തന്നെ. എനിക്കും ഇഷ്ടാണ്. പക്ഷെ അല്ലാതെ കൂട്ടാൻ വെക്കുവല്ലോ നമ്മള്
ആ അതന്നെ ആ അതൊന്നും
അങ്ങനെ ആ ആ സാധനം അതേപോലെ ഇഷ്ടാണ് ഇവിടെ ന്റെ മൂത്തച്ഛനും അതന്നെ മതി ആ നിർബന്ധാണ് മൂപ്പര്
ഈ ചക്കം മറ്റേ എറച്ചി എല്ല് ഇട്ടിട്ട് അങ്ങനെയൊക്കെ ങ്ങൾ കറിക്കുവോ? ആ ഞാൻ തില് കണ്ടതാ ഞങ്ങടവിടൊന്നും അങ്ങനത്തതൊന്നും ഇല്ലാ. അത് ഞങ്ങള് ഞാൻ യൂട്യൂബിൽ കണ്ടതാ
ആ ഇവിടെ ന്റെ നാ ൻ്റെ നാത്തൂനാണ് അങ്ങനത്തെ ഓരോന്ന് ട്രെൻഡറക്കി കൊണ്ട് വരാ
ആ ചക്കേൽ വേവിച്ചിട്ട് ഇങ്ങനെ എറച്ചിടലെ?
ആഹ് ഇന്നാൾ അതേപോലെ ഇൻ്റെ പിന്നെ ഫ്രണ്ട് ഇതേമാതി തൊണക്കാർത്തി ഇതേമാതിരി വിളിച്ചിനി ഓൾ പ്രസവിച്ചെടുക്കണിപ്പൊ അപ്പൊ എന്താ ജ്ജ് കാട്ട ചോയ്ചപോ പറയണ് ഞാ ഇവിടെ ചക്കകൂട്ടാനും മീൻകറിം തിന്നണ്
പക്ഷേ ചക്ക കൂട്ടാനൊക്കെ ഇഷ്ടള്ളോരുണ്ടാവും നന്നാ
ആ ണ്ട് ആ ഓക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ചക്കക്കൂട്ടാനും മീൻകറിയോന്ന് ചോയ്ച്ച് ഞാൻ അപ്പൊ പറഞ്ഞ് ആടി നല്ല ടേസ്റ്റ് ആണ് അയില മുളകു ഇട്ടതും
അയ്യേ ആ ഞാൻ ചക്ക ഉപ്പേരിയെ കഴിക്കാറില്ല ആ എനിക്കങ്ങനെ പിന്നെ പഴുത്തതാ പഴ്
ആ പഴുത്തതാണെങ്കി എനിക്കും ഇഷ്ട. ഞാ കൂട്ടന്റെ പറഞ്ഞ പോലെ ഞാൻ തിന്നിരുന്നു പക്ഷെ ഓ മൂന്നാല് കൊല്ലം അത് സ്ഥിരായിട്ട്
ആ പക്ഷെ ഞാൻ പഴത്തതും അങ്ങനെ കഴിക്കൂലട്ടോ എനിക്ക് പഴുത്തതും അ അത്ര എനിക്ക് ഭയങ്കര ചൂടെടുക്കും പഴുത്ത കഴിച്ചാ അപ്പൊ അത് കാരണം ഞാൻ വറുത്ത് കഴിക്കും ചക്ക വറുത്ത. അതിന്റെ അഡിക്റ്റ് ആണ് അതിന്റെ ഒരു അടിമേണ് ഞാൻ
അത് ഇവിടേദേപോലെ ഒരു കുപ്പിയോ വലിയൊരു കുപ്പിയക്കെട്ടച്ചാല് നാലീ
ആ അതന്നെ പിന്നെ നമുക്ക് ന്നാൽ ഇതങ്ങനെ എപ്പോഴും കിട്ടണ സാധ ധനല്ലല്ലോ ഭയങ്കര വിലയല്ലേ ബേക്കറിയിലാണെങ്കില് ആ നമ്മളെപ്പോഴങ്കിലും
വർക്കും പക്ഷെ എണ്ണക്കും നല്ല ചെലവാ ഞമ്മള് വർക്കുമ്പോ
ഒരു കൊല്ലത്തിൽ ഒരു വട്ടല്ലേ അപ്പൊ പിന്നെ ചെയ്യും പിന്നെ അത് അത് നാലൂ സത്തിനുണ്ടാവും
ആ അത്രന്നെ ഉണ്ടാവ ഒരു അത്ര വലിയൊരു ചക്ക വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയാല്
ഉം കുട്ടികൾ ഉണ്ടെങ്കി പറയും വേണ്ട
ന്റെ മ്മ അതേപോലെ അങ്ങനത്തെ പരിക്ഷണത്തിന്റെക്കെ ആളാണ് എന്നാള ഇപ്പതുപോലെ ഞാന് വീട്ടിൽ പെട്ടെന്ന് ചെന്ന് ഫ്രിഡ്ജിന്ന് ഒരു പാത്രത്തില് എന്തോടത്ക്ന് അപ്പൊ ഞാൻ ചോയ്ച്ചു ചക്കേറ്റ് ഉണ്ടാക്കിയണ്ട അ ചക്കറ്റ് പുഡിങ് ഉണ്ടാക്കി
ആഹ പക്ഷേ ചിലര് ആ മറ്റേത് ജ്യൂസക്കെ ഉണ്ടാക്കൂ
ആ ഷേക് ഇവിടെ ഇന്റെ മൂത്തച്ചി പായസം ഉണ്ടാക്കിരും
ആ ആ പക്ഷെ ഒക്കെരെ ടേസ്റ്റ്ന്നല്ലേ അയ്കാരം ഞാൻങ്ങനെ
ആ പക്ഷെ അത് ഉമ്മ ണ്ടാക്കിയത് എന്തോരും അപ്പൊ ഞാൻ വിസ് ഇതില എന്താണ് ണ്ടാവാ ഞാൻ ഏലക്കായ കുറച്ച് നല്ലട്ടോ അപ്പൊ ചക്കന്റെ ആ ടേസ്റ്റിനെക്കായും കൂടുതല്
കൂടുതലാ അതാണ് അപ്പോളൊന്നും കഴിക്കാൻ പറ്റില്ല
ആ അതേമാരി മാങ്ങോ മാങ്ങോണ്ട് തേമാരി എന്തോ ഉണ്ടാക്കിയച്ചിന് പിന്നെന്നോട് പറഞ്ഞു ഞാനുരീസംവിടെ മാങ്ങോണ്ട് ഉണ്ണിയപ്പ ഉണ്ടാക്കി ആ മാങ്ങ കൊണ്ട് മാങ്ങോണ്ട മാങ്ങോണ്ട് ഉണ്ണിയ ആ പക്ഷെ ആ പഴുത്ത മാങ്ങ മാവിൽ അത് കൂട്ടികാണ്ട് അരച്ചു
പശോ ഇപ്പൊ പിന്നെ ഏ മാങ്ങട ആ സമയത്ത് എല്ലാതും മാങ്ങോണ്ടായിരുന്നു മാങ്ങ മാമ്പഴം പക്ഷെ എനിക്ക് മാമ്പഴം മാങ്ങ പഴുത്തത് പിന്നെ ഞാൻ അത്ര ഇഷ്ടല്ലെനി ഇന്ക് മാമ്പയാ പുളിശ്ശേ ശരി ഭയങ്കര ഇഷ്റ്റാണ്
ഞാ ഇതുവരെ ആ സാനം കഴിച്ചിട്ടേ ഇല്ല
കഴിച്ചിട്ടുണ്ട് ഞാന തുണ്ടെങ്കി പിന്നെ മൂന്നുസം ഞാൻ എന്നും രാവിലെ ഉച്ചക്കോ വൈകുന്നേരോ ഒക്കെ അതിനെ
ആ ഞാനിതേ വരെ ആ സാധനം കഴിച്ചിട്ടില്ല എനിക്ക് പിന്നെ എന്താ പറയാ കഴ ക്കുമ്മ നല്ല ടേസ്റ്റ് ഉള്ളത് കഴിക്ക മീൻന്റെമ്മ പറഴും ഉണ്ടാക്കി തരാം വാണ്ട അത് നിങ്ങൾ ഉണ്ടെങ്കുന്നന്റെ കോള ആയ പിന്നെ എന്റെ സാധനം
പക്ഷെ നമ്മള് നമ്മുക്ക് ഇണ്ടാക്കാൻ എളുപ്പാണത് ആ് പിന്നെ പലെതരം മാങ്ങകൾ ഉണ്ടെങ്കിലും ഇത് ഉണ്ടാക്കാനൊ ഒരു പ്രത്യേക മാങ്ങ ഉണ്ട് പക്ഷെ നമ്മള് കിട്ടി മാങ്ങോണ്ട് ഉണ്ടാകുന്ന് മാത്രം ഞാ കുറെ ഞാൻ ഇപ്രാവശ്യം
ഇവിടെ അടുത്തൊരു പുതിയ റെസ്റ്റോറന്റ് ഇതേപോലെ തുറന്നേക്കണ് അപ്പൊ ഞങ്ങളവിടെ എപ്പഴും പറയാ ഞമ്മക്കവിടെ പോയി കഴിക്കാ അങ്ങനെ മീനും ചോറും മാമ്പയാപുളശ്ശേരിക്കെ ആയിറ്റ് പെരാറിഞ്ഞിട്ട് പുതിയൊരു ആഹ അല്ല പെരാ പെരാ പെരാ
ആഹ കുറ്റിപ്പുറത്ത്ണ്ടല്ലോ മീനും ചോറും പറഞ്ഞിട്ട് ഞാനും അയിലെന്നെ ഞാനും പോയിട്ടില്ല ആ് അവിടിം മാമ്പഴപ്പുളശ്ശേരി മാങ്ങ ഇല്ലാത്ത സമയത്ത് മാമ്പഴപ്പുളിശ്ശേരി കിട്ടുംന്ന് പറയുന്നെട്ട്
ആഹ അപ്പ ഞാൻ അതേപോലെ പറയാ നമുക്ക് ഒരീസം പോണം വല്ല്യ പൈസൊന്നുല്ല എമ്പത് രൂപ നൂറ് രൂപക്കെള്ളൂ ചാർജ് ര പിന്നെ എക്സ്ട്രാ ആ എക്സ്ര മീൻ ഒക്കെ എടുക്കോളുള്ളൂ അയിന് ചാർജേറെ വരാ അപ്പം നമ പോയോക്കാന്നൊക്കെക്കെ ഇങ്ങനെ പറഞന് ആ ആയിക്കോട്ടെ നമുക്ക് പോവാന്നൊക്കെ പറഞ ആ ഇവിടെതാണ് ഇ ന്റെക്കെട്ടിയോനില്ല കെട്ടിയോന്ണ്ടെങ്കിൽ പിന്നെ എങ്ങനെലൊക്കെ വലിച്ചുപിടിച്ചു കൊണ്ടോവാം മൂപ്പര്ക്ക് പുറത്ത് പോയികാണ്ട് അയ്‌പുറത്ത് പോയി വേറ്ജോറ് കഴിക്കാണ മൂപ്പരിക്ക് തീരെ താല്പര്യല്ല മന്തിയോ അൽഫാമ ക്കെ ആണെങ്കിൽ
അല്ല വെറുംചോറാണെങ്കിൽ ച ട്ടിച്ചോറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല രസാണ് ഞാൻ ചട്ടിച്ച ചോറ് ഒരട്ടം കഴിച്ചിണ്ട്.
അത് എന്താച്ചാല് ഒന്നാമത് ഓല് ഓല് പുറത്തല്ലേ ജോലി യ്യണത് അപ്പൊ ഓല് ഈ സംഭവങ്ങളൊക്കെ എറങ്ങണ ടൈമില് ച്ച് കാണ്ട് ഓല്ക് ഇതൊക്കെ വലിയ വലിയ പ്രശ്നമല്ല ആ പക്ഷെ നമ്മക്ക്ങ്ങനെതെന്തെലും ക ഓല് വരുമ്പോളുള്ളൂ ഇതിന്റെ ഉള്ളന്ന് ഒന്ന് പുറത്തിറങ്ങ അപ്പോഴേ കിട്ടുള്ളൂ അപ്പ ഞാൻ ആ ഗൾഫ് ല്ലാന്ന് ഞാൻ തേപോലെ കുറേ കുനാഫ കഴി എനിക്ക് കുനാഫ വങ്ങി തരു ഇവിടെ അടുത്ത് ഒരു എനിക്ക് ന ഇവിടുത്തോന്നും കൂനാഫ ആവൂല ഇത് വെറും കൂന മാത്രേണ്ടാവുള്ളു ഫ
അതെ അതെ അവരവിടെ അവരവിടെ ഇറങ്ങിയ സാധനണതെ അറബിക് അറബിയാൾടെ ഭക്ഷണ അല്ലേ അതൊക്കെ ആ അപ്പൊ അവർക്ക് അത് അത് കണ്ട ട്ട് പക്ഷെ അവര അങ്ങനെ കഴിച്ചിട്ട് പക്ഷേ അവരങ്ങനെ കഴിച്ചിട്ട് അത്രയും വട്ടം കഴിച്ചിട്ടൊന്നുംണ്ടാവൂല്ല ഒരട്ടം കഴിച്ചിട്ടണ്ടാവാരിക്കും
ഇല്ല ഇവര് ആയ്ചെൽ ഒരു ദിവസം പുറത്തിറങ്ങും അപ്പൊ ഇതുപോലെ മാള്ള് അവിടെ എവിടെയൊക്കെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ വാൻ.. ആ
ആ മധുരം കഴിക്കുമ്പോ അവിടക്കെതൊക്കെ തന്നെ മധുരത്തിന് ഇതിൽ ഐസ്ക്രീം ഇള്ളതും പല ടൈപ്പുമുണ്ട്
അപ്പൊ അതന്നെ അതുപോലെ ഓല്ക്കതൊക്കെ കഴിക്കാ ഞമ്മക്കതിനുള്ള ചാൻസ് ഇല്ലല്ലോ അപ്പൊ ഞാൻ പറയും ഒന്നുങ്കി തന്നെ നിങ്ങള കൊണ്ട് പോയി എന്നിട്ട് അവിട്ന്ന് വാങ്ങി
ആഹ് പിന്നെ ഇണ്ടാക്കാൻ വെച്ചാല് ചെലവും കൂടുതലാണ്
ഏ അതൊന്ന് ഇണ്ടാക്കിയ തന്നെ ഇങ്ങ ഇമ്മാതിരി ടേസ്റ്റിൽ തിന്നണ ആൾ ആൾക്കാരിക്കല്ലേ നമ്മൾ ഉണ്ടാക്കി കൊടുകാള്ളത് അതിനും കുറ്റം പറയും
പിന്നെ നമുക്ക് വേണെങ്കിൽ ഇപ്പ പലേ സ്ഥലങ്ങളിലും ഇങ്ങനത്തെ ഇ ഇത് മാത്രം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ കുനാഫായുംപിന്നെ അതേ പോലത്തെ പിന്നെ എന്താണ് ഇപ്പ ഇറങ്ങിയില്ലേ എന്താണ് പിസ്ത ആഹ് അങ്ങനത്തെ സാനങ്ങളൊക്കെ കീട്ടണ
ആഹ്
ആഹ് അങ്ങനത്തൊക്കെ എന്താ സൈൻ ലബനാ അങ്ങനത്തൊക്കെണ്ടല്ലോ ആഹ് അയിലുണ്ടല്ലോ പിന്നെപ്പോ ചോക് അയിന്റെ ചോക്ലേറ്റ് ആഹ് അതന്നെ അപ്പൊ പിന്നെ ഇപ്പത്തെ നമ്മക്കൊക്കെയാണ് ഇതൊക്കെ കിട്ടാൻ എപ്പോഴെങ്കിലും ഇത് ഇപ്പഴത്തെ സ്കൂളിൽ പോണ കുട്ടികളൊക്കെ നമ്മളൊക്കെ പോകുമ്പോ അഞ്ച് രൂപക്കും രണ്ട് രൂപക്കൊക്കെ മിഠായി വേടിച്ചിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ ഉ സ്കൂ ഇതൊക്കെ കഴിക്കിൻണ്ടാവ അവര് ഷെയർ ആഹ് അവരിതൊ ക്കെഇന്ന് നമുക്ക് സൈൻ ലബനി പോവാന്നക്ക പറഞ്ഞിട്ട് അവര്തൊക്കെ കഴിക്കാൻ പോവണ്ടാവും
ഞാൻ കോളെജി പോയിരുന്ന ടൈമി തന്നെ അങ്ങനെ നമുക്കവിടെ പോവാ റെസ്റ്റോറെന്റി പോവ റെസ്റ്റോറന്റി പോവാന്ന് പറഞ്ഞിട്ട്
ആഹ് എന്നാലും നമ്മളരു നമ്മടെ കയ്ൽള്ള ഒരു പൈസ പറഞ്ഞ കുറവെ ഉണ്ടാവുള്ളൂ ഒരു നൂറ് രൂപയുടെ ആ നൂറ് രൂപ
എടുത്തിട്ട് എല്ലാരും കൂടെ അങ്ങനെ ഷെയർ ഇട്ടിട്ടൊക്കെ വാങ്ങ ഇപ്പൊ ഇപ്പഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ആയിട്ട് തന്നെ ഇണ്ടാവും
ആഹ് കുട്ടികളും ഓരോരുത്തർ അഞ്ഞൂറൊക്കെ പോവ എന്നിട്ട് അവര് വല്യ വല്യ സാധനങ്ങളൊക്കെയാണ് അ കാരണം ഇപ്പഴത്തെ കുട്ടികൾക്കതൊന്നും ഒരിതിണ്ടാവില്ല നമ്മക്ക് ഇതൊക്കെ എപ്പോളെങ്കിലും ആരെങ്കിലും ഒന്ന് കൊണ്ടോയി കൊണ്ടോവണം നമ്മളെ കഴിക്കണമെങ്കില്
വേറെ എന്തൊക്കെയാ
എന്ന ശരി
ആഹ് ശരി എന്നാ നി പിന്നെ വിളിക്കാം ആഹ്